ആഹ് മോൻ ഉറങ്ങാണോ
ആപാല് കുടിക്കുന്നു പാ ൽകുടിച്ചു ഉറങ്ങുവ
ആഹ ഈ ടൈം ആവോ എന്നും ഉറങ്ങാനെ
ഇല്ല അങ്ങനെ ഇല്ല എന്നും രാവിലെ കുളിച്ചു കഴിയുമ്പോ ഉറങ്ങും ആളെ പിന്നെ ഉറക്കാൻ ഭയങ്കര പാടാ രാത്രി എത്രയിലേ പിന്നെ ഉറങ്ങാറുള്ളൂ ആ ഇപ്പൊ ഇന്ന് യെന്തോ തോന്നിയോ കുറച്ചൊന്ന് കളിച്ച് ക്ഷീണം വന്നായിരുന്നു
ആഹ് ആഹ് ആഹ ശരി പകല് കുറച്ചൊക്കെ ഉറങ്ങോ രണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഒക്കെ ഉറങ്ങോ
ഓ ഇല്ല ഇല്ല അതികം ഒറക്കോ ഇല്ലാത്ത ആളാ രാത്രി കിടന്ന് കഴിഞ്ഞാ പിന്നെ കൊഴ് പ്പയില്ല കിടന്നോളും ഉം രാത്രി ഇടക്ക് പാല് കുടിക്കാനൊണരും പിന്നെ അങ്ങ് കിടക്കും കൊഴപ്പ ഇല്ല ഉം
ഞാൻ നീ മേസേജ് ട്ടപ്പൊ കണ്ടീരുന്നോ അപ്പൊ എന്താന്നാ ഞാനന്ന് കുറച്ച് അല്ലാതെ വർക്കുകളൊക്കെ കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പെ എന്തൊരു ക്ഷീണം തോന്നി അപ്പോ അങ്ങട്ട് പോയി കെടന്നു അപ്പഴാണ് ആ കിടന്ന ഒരഞ്ചു മിനിറ്റ് യപ്പോഴാണ് പിന്നെ അപ്പ തന്നെ എണീക്കാനൊരു മടിയാണ് നമ്മൾ കെടന്നൊടനെ അപ്പൊ പിന്ന ഒന്ന് റെസ്റ്റ് എടുത്തപ്പോ പിന്നെ കൊഴപ്പില്ല അപ്പ ഇനിഏതായാലും നമ്മള് കിട്ടുന്ന ടൈമ് കളയണ്ടല്ലോ എന്ന് കരുതി വേഗം കുളിച്ച ച്ചതാ മോനും ഉറങ്ങുവാ അപ്പൊ പിന്നെ എന്നിട്ട് എന്താ ചെയ്യാ ആവ് അതിനിയിപ്പൊ ആറ് ആറൊരക്കാവും
ആഹ് ആഹ് ആഹ് അതെ അതെ ഉം ഉം
ക്ക്ന്ന് ഉച്ചക്ക ഹസ്ബൻ്റ് വന്നിരുന്നേ അപ്പോ അളുപ്പ വിടെ ഇണ്ടായിനു അപ്പ എന്തോ ആവശ്യത്തിന് ഇപ്പൊ പുറത്തു പോയേ അപ്പ മ് എന്താച്ച സൗണ്ട് കേൾക്ക്ന്ന് തത്തമ്മേ
ആഹ് കിളി കിളികളുണ്ട് നമുക്ക് ഒത്തിരി പറമ്പുണ്ട് ലവ് ബേർഡ്സ് അല്ല ഇങ്ങനെ മറ്റേ എന്താണ് ഇവിടെ നമ്മൾ പറ കേന്ന് ചാണാക്കിളിന്ന് പറയും
ആഹ് ആഹ്
കറുത്തിട്ട് ഒരു വെള്ള വെള്ള ഒരു പുള്ളിയുണ്ട് ആ കുഞ്ഞ് അതെ അതെ കുഞ്ഞിക്കിളി വണ്ണാ ത്തിക്കിളി വണ്ണാത്തിക്കിളിന്ന് പറയും ഞങ്ങൾ ആ അത് തന്നെ ഉം
പിന്നെ
അതെ അതെ ആ ഇവിടെ ആ അതെ ഇവിടെ ഇങ്ങനെ ചുറ്റും ആ മരങ്ങളും പറമ്പും ഒക്കെ ആയത് കാരണം അതിനകത്ത് ആ പുഴുക്കളെയൊക്കെ പിടിക്കാൻ
അത് ശരിയാ പക്ഷെ അതൊന്നപ്പോ ആദ്യത്തെ പോലെ ഇല്ല്യല്ലോ
ആ പക്ഷെ ആ പൊതുവേ ഇപ്പൊ അങ്ങും അങ്ങനെ വൃക്ഷങ്ങളോ കാര്യങ്ങളോ ഇല്ലല്ലോ ഇപ്പൊ ഇവിടെ പിന്നെ കുറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് നമ്മൾ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഞെക്കി പുഴുക്കളോ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊത്താൻ വരുന്നതായിരിക്കാം
തിണ്ടോ
ആ കൃഷി കപ്പയുണ്ട് കപ്പ കാന്താരി കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് മ് ചീര ഇട്ടില്ലാ ഇത്തവണ മ് ഉറുമ്പ് ചീര കി പാകുമ്പോഴത്തേക്ക് ഉറുമ്പ് എടുത്തൊണ്ട് പോവുവാ പിന്നെ ആ കുഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് എല്ലാം ചീര മറ്റ് കൃഷി പോലെ അല്ലല്ലോ ചീര നമ്മൾ കൊറച്ച് നോക്കണ്ടേ അപ്പൊ കുഞ്ഞിനെയും കൊണ്ട് അത് ത്തില്ല മ്
ചീരക്ക് ഉറുമ്പ് പെട്ടെ പെട്ടന്നും വരും
ആ അതെ അതെ നോക്കിയില്ലെങ്കില് നമ്മള് എട ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ഉറുമ്പ് എടുത്തു കൊണ്ട് പോവും
ഉം ആ ചുവപ്പ് ചീരക്കൊക്കെയാണ് പ്രത്യേകിച്ച് ഉറുമ്പ് വേഗം വെരിയ
ആഹ പിന്നെ നമ്മള് കൃഷി ചെയ്യാതെ തന്നെ ചീര അരി പാകാതെ തന്നെ നമുക്ക് ഇവിടെ നിറയെ മറ്റേ പച്ചച്ചീര വെള്ള നമ്മള് ഇവിടെ വെള്ള ചീ ന്നാ പറയുന്നേ ആ അത് ആഹ് അതുണ്ട് പക്ഷെ ഇപ്പ സീസൺ അല്ല ഇട ഇങ്ങനെ അതങ്ങനെ പൊ ട്ടി മുളച്ച് മുളച്ച് വന്നോണ്ടിരി
ആ അത് ഉം ആ പഴയ വി ത്ത് മുള ച്ച് വരുന്നത്
തെ നമ്മള് ത്ര പറിച്ചാലും വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ അതേസമയം ഇത്തവണ അത്ണ്ടായില്ല കുപ്പച്ചീര നമ്മള് ചക്കക്കുരു കൂടെ ഇട്ടിട്ട് ചെയ്യത്തില്ലേ ആഹ് അതുണ്ടായി ആഹ് അത് പക്ഷെ ഞങ്ങള് ച ക്ക ഉണ്ടായിരുന്നു ഇപ്പ കഴിഞ്ഞു നമ്മള കുറച്ച് പേർക്ക് കൊടുത്ത് ന മ്മളെടുത്ത് ആഹ് ഇത്തവണ കൂടുതലും നമ്മള് വേവിച്ചെയ്ത്
ആഹ് പഴ്പ്പി ആഹ് ആഹ് പഴ്പ്പിക്കല് കുറവാണോ
പ്പിക്കല് ഇത്തവണ കുറവാരുന്നു ഓഹ് ച്ചല്ലാതെ പുറത്തുന്ന് കിട്ടി പഴ്പ്പിച്ചത് അപ്പൊ അത് കാരണം നമ്മള് ഇവി ടെ എല്ലാം കുഴച്ചെയ്ത്
ഉം ഞങ്ങൾക്കും ഇഷ്ടം പിന്നെ ഇതാണ്
കുഴക്കലാണോ
പഴുത്തേനെക്കാളും
അതെ അതെ മീൻകറി ആഹ്ഹാ ഉം മീൻക റി ഉണ്ടെങ്കിൽ ചിലവർക്ക് അങ്ങനെ കറി വേണംന്നില്ല
ഇല്ല ഇവിടെ കറി അങ്ങനെ ഇഷ്ടല്ല്യ ഇവിടെ എങ്ങനന്നോ വേവിച്ചിട്ട് പിന്നെ കട് കും വറ്റൽമുളകും ഇട്ട് പൊട്ടിക്കൂലേ അങ്ങനെ ഉണ്ടാക്കും അപ്പൊ വൈകുന്നേരം ആഹ് അങ്ങനെല്ലോ ടേസ്റ്റാണല്ലോ അങ്ങനെ ഇഷ്ടം തേങ്ങ ര്‌ച്ച് വെക്കുന്നെയ്നോട് വെല്ല്യ തല് പര്യല്ല
ആ ആ
പെട്ടെന്ന് മട്ത്ത് മട്പ്പ് വരൊല്ലോ തേങ്ങ ചേർത്തിട്ടെ അ് ഹസ്ബന്റിിന്റെ വീട്ടിലൊക്കെ തേങ്ങ അരച്ചിട്ടേ വെക്കൂ ഇങ്ങനെ വറവ് ട്ട് വെക്കൂല ഉം ഇവടെണെ ഇങ്ങനെ വെക്കുന്നെഷ്ടം.
ആ ഹ
ക്കുമ്പോ ഒത്തിരി കയിക്കാൻ തോന്നും മറ്റേ ഒര് രണ്ട് സ്പൂണ് കയിക്കുമ്പോത്തിന് പിന്നെ വേണ്ട. എന്നിട്ട് അധികം വൈകുന്നേര ഈ നാല് മണി ക്കുള്ള ചായക്ക് വേണ്ടിയിട്ടുണ്ടാക്കും ഉം അതൊരു കട്ടൻചായേം രസ വാണല്ല
ഉം ഉം പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ വേറൊന്നും കഴി
ആഹ് പിന്നെ ഒന്നും പിന്നെ വേറൊന്നും വേണ്ട
ഉം
അത് ഈ നാല് മണിക്ക്ന്ന് പറഞ്ഞാല് നാലുമണിക്ക് ഉണ്ടാക്കൂല്ല. ഒരു ആറര ഏഴ് മണി സമയത്തേക്കൊക്കെ ഉണ്ടാക്കുക. അത് കഴിച്ച് പിന്നെ വേറെ ഒന്നും വേ പിന്നെ വല്ല സാലഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കാന്നല്ലാതെ
ഉം ഹും
ഉം ഇവിടേണ്ട് ചക്കപ്പോ ഈ ദെ ആ നമ്മളീ നേഴ്സറീന്ന് വാങ്ങിവെക്കുന്നെ ആ പെട്ടെന്ന് കായ്ക്കുന്നെ അയ് ഉണ്ടല്ലോ ആ അപ്പൊ ഒത്തിരി ചക്കണ്ട്
ആ ആ മറ്റേ അത് അധികം വളരണ്ട അല്ലേ
പെട്ടെന്ന് ആകും ആ ആ ആ പെട്ടെന്നുണ്ടായി ഒരു ചക്കമോ ഒരു പ്ലാവുമൊ ഒത്തിരി ചക്ക ഉണ്ട് ഇനിയിപ്പം നാളെ ഇണ്ടാക്കാൻ പറയണം ശരി ക്കുണ്ട് പിന്നെ ഹസ്ബൻഡ്‌ ഉള്ളതോണ്ട് ഹസ്ബൻഡിന് ഇ ഷ്ടാണ് ചക്കയേ
ആ ആ
അപ്പൊ പിന്നെ ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാല് എല്ലാരും കൂടി ഉണ്ടാവുപോഴാണേ നമ്മ ക്ക് ഇങ്ങനെ
അതെ അതെ ആ ആ ഉം ഉം
പിന്നെ എന്താണ് ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങിയാ
ആ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് ചോറ് കയ്ക്കാൻ വേണ്ടീട്ട് എത്താന്ന് പറഞ്ഞതാ ആള് എത്തിയപ്പോഴേക്കും നാല് മണിയായി
ആ ആ
ഉം വിചാരിച്ച സമയത്ത് വീട്ടീന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്തോ ഇതായി അങ്ങനെ ലേറ്റായി പോയി
ഓഹോ എന്താ ഹസ്ബൻഡന് ജോലി
മാനേജറാ
ആ ആ ഓഹോ ഉം ഉം
ലോ ഒഴിവൊള്ളൂ അങ്ങനെ
ആഹാ പൊറത്ത് എവിടേലും പോകാറുണ്ടോ
ആ വീഴ് വീട്ട് ഇങ്ങനെ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ പുറത്തു പോവും
ഉം ഉം ഉം ഉള്ളത് കൊണ്ട് എട
ആ ആ അത് പിന്നെ ആള് വരുമ്പഴേ നമുക്കൊന്ന് പുറത്ത പോവാൻ പറ്റുള്ളു ഇനിയിപ്പോ നാളെ എടുക്കെങ്കിലും ഓക്കെ പോ കൊനൗ അതാത് ഇവിടെ എറാകുളം കൂടി എവിടെയാവുമ്പോ എവിടക്കെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാലോ
ഉം മം അതെ അതെ
ഹോ
പിന്നെ എന്താ
എങ്ങനെ പോവാന്നൊക്കെ കരുതമായിന്ന് മഴ ഇണ്ടാവന്ന് പക്ഷെ ഇന്നൊക്കെ നല്ല ചൂട്
ആ ആഹ ഇനിയിപ്പോ നാളെ ഇത്ര ദിവസം ആഹ ഇത്ര ദിവസം നല്ല ചൂടായി
ഓ എന്ന് എന്തരു ചൂടന്ന് വെയില് ഇപ്പഴും എന്താ വെയിലിന്റെ ശക്തി എന്നാ ഇപ്പൊ നാല് മണി അഞ്ചുമണി ആയില്ലേ എന്നിട്ട് എന്താ ശക്ത ഭയങ്കര ചൂട്ന്ന് സഹിക്കാൻ പറ്റുന്നില്ല
ഒന്ന് കുളി ചിറ്റ വന്ന നമുക്ക് ഭയങ്കര ചു
ആ കുളിച്ച വന്നുകടേ എന്റെ മുടിയണന്നല്ല കുറച്ച് തിക്ക് ഉള്ള മുടിയാണ് അപ്പൊത് ഉണങ്ങി കിട്ടാനും പണി എന്നിട്ട് കുളി കഴിഞ്ഞ് ആഹ് എന്നിട്ട് എന്താ ചലപ്പോ എന്നിട്ട് ചൂട്ടുത്തിട്ട് മുടി കെട്ടി വെക്കും പിന്നെ ഡയിക്മിർച്ച മെല്ല ആ ആ ഉ ഉ എന്നിട്ട് ഞാന് കുളി കഴിഞ്ഞ പിന്നെ പത്ത് മിനിറ്റ് ഫാൻ്റ ചുവട്ടി ഇരി രാധ വെറുതെ ആവൂല അപ്പയൊക്കെ നമ്മുക്ക് ശരിയം ഒന്നും തണുക്കുവല്ലോ അല്ലാതെ ഉ ഭയങ്കര ഇതാ കുളി കഴിഞ്ഞട്ട് എക്ക് അജി ഫാനിന്റെ ചുവട്ടിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കി കുളിച്ച ഫീലേ തോന്നൂല
ആഹഹ ഉ ഉ
മോന അറിഞ്ഞിയോ
ആഹ ഉറങ്ങി ഉറങ്ങി കയ്യിലിരുന്ന് തന്നെ ഉറങ്ങ ആള്
ആഹ കെടുത്തിയാലോ ഓണരുവോ
ഇല്ല ഇല്ല ഇപ്പ കിടത്തി നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കൂടെ കിടന്നാൽ മതി കുഴപ്പമില്ല ഉം ഉം
ഉ അ മോരം ഇപ്പൊ ഒന്ന് ഉണ്ണിയിരുന്നു അതിന്റെ ഇടക്ക് പിന്നെ ഒന്ന് തട്ടി കൊടുത്ത അപ്പൊ വേഗംങ്റങ്ങു പോയി ഞാ വിജ ഇന്ന പിന്നെ കുസൃതി കുറച്ച് കൂടുതല അപ്പൊ പെട്ടെന്ന് ക്ഷീണിച്ച തോന്നണ്ടേ
ആ അതായിരിക്കാം മ്മ്
അതാത് ഇന്ന് ചൂടും കൂടുതലല്ലേ
ഉം അതെ അതെ
കിടക്ക്ടക്ക് മേല് കഴകിച്ച് കൊടുക്കും
ഹിം ഹിം
ഹുമ ഒക്കെ ഒന്ന് മേലേകി ഡ്രസ് മാറ്റിക്കും കൊടുക്കും ന പിന്നെ വരുല്ലേ അതാനിന്നല്ലെ മറ്റ- എന്നട് തൊടുമ്പോഴേക്കും വേർത്ത് പോവും അപ്പ ക്ഷീണംമ ല്ലോ വിചാരിച്ചി്ടക്കടക്ക് മേലേക്കി കൊടുും നിങ്ങ നിങ്ങൾക്ക് എവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇല്ല നമുക്ക് ഇണ്ട് വെള്ളം ഉണ്ട് ആവശ്യത്തിന് നമുക്ക് കിണർ ഉള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ എട ക്ക് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം ഇച്ചിരി കലക്കലാവും അപ്പൊ പിന്നെ നമ്മള് പൈസ കൊടുത്തിട്ട് നമ്മള മറ്റെ ബോ ട്ടിലനകത്തു വെള്ളം വാങ്ങിക്കും മ് അവരാഴ്ച
വേനൽ വേനൽ അവസാനം വേനല് അവസാനം ഒക്കെ വെള്ളത്തിന് കൊറച്ച് ഇത് വരൂല്ലെ
ആ അപ്പൊ വല്ല ഇതുവരെ അങ്ങനെ പ്രശ്ന നിങ്ങള് വന്നി ത്തില്ല അങ്ങനെ കൽപ്രദേശം അല്ലല്ലോ അത് കാരണം നമുക്ക് പിന്നെ ആവശ്യ ത്തിന് വെള്ളം കിട്ടാറുണ്ട് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഉം പിന്നേ ആ അങ്ങനെ നമ്മള് മഴ ആയത് കാരണം ഇങ്ങനെ വെള്ളം കലക്കല് ആകുമ്പോ നമ്മള് ഇങ്ങനെ ഇതുപോലെ ബോട്ടിലിലെ വെള്ളം വാങ്ങിക്കും കുടിക്കാനും ചോറ് വെക്കാൻ അങ്ങനൊക്കെ പിന്നെ ആ നന ക്കാനും ആ പാത്രം കഴുകാനൊക്കെ അത് തന്നെ ധാരാളം കൊഴ പ്പില്ല മ്ഹ് ഹ് ഇപ്പൊ പിന്നെ ആഹ് ആ മതി മതി പക്ഷെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസ വെയില് ആയത് കൊണ്ട് വെള്ളം കൊറച്ച് തെളിഞ്ഞു വന്നു പ്രശ്നമില്ല മഴയാവുമ്പോ വെള്ളം കലങ്ങിയിട്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം പോലാകും
ആഹ്
അപ്പൊ പിന്നെ നമുക്ക് ആ വെള്ളത്തില് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തില്ല ചീത്തയാകും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ചോറ് ചീത്തയാകും ഉം ഉം
ഉം ഈ കെണറ് ഒത്തിരി ആഴുള്ള
ആഹ് ഉണ്ട് ഉണ്ട് ആഹ് ഒത്തിരി ആഴ ഴും അങ്ങനെ പറയത്തക്കെ ആഴം ഇല്ല പക്ഷെ എന്നാലും ഒരു ആറേഏഴ് തൊടി വെള്ളമൊക്കെ നമുക്ക് ഉണ്ടാകും ഉം മഴ പെയ്യുമ്പോഴത്തേക്കും നല്ല ല്ല വെള്ള ഉണ്ടാവും വെള്ളത്തിന് ക്ഷാമം ഇല്ല അവിടെ മ്മ് ഇത്രയും ഒണക്ക് വന്നെങ്കിലും നമു അങ്ങനെ ബുദ്ധിമു ണ്ടായിട്ടില്ല വെള്ളത്തില് ഉം ഉം
ങ്പ് ൻ അവിടെ നിങ്ങൾ കട് ത് കടല്ണ്ടോ
കടല് നമ്മൾക്ക് ഇവിടുന്ന് കൊർച്ച് പോണം ഒരു പത്തിരുപത് കിലോമീറ്റ്റ് അങ്ങ് പടിഞ്ഞാട്ട് പോവാണെങ്കിൽ നമുക്ക് കടലുണ്ട്
ആ അവ്ടെക്കെ പോയി ആ അവ്ടെ പോയി മീൻ വാങ്ങിക്കോ
ആ ഇല്ലില്ല നമ്മ ക്വ്ടെത്തന്നെ മീൻ കിട്ടും ആ പെൻഷൻ ഇവിടെ കൊണ്ടുവെ വേറെ വേറെ വാങ്ങിക്കാൻ നമുക്ക് ഭയങ്കര പൈസ് സ്യാവും ആ അവര് കൊണ്ട് വീടിന്റെവടെ വരുമ്പോഴത്തേക്കോ അ നൂ നൂറ് രൂപടെ മീൻ അവര് ചെലപ്പോ ഇര്ന്നൂറിനോ നൂറ്റൻപതിനോക്കെയായ്രിക്കും വാങ്ങിക്ക പിന്നെ നമുക് വൈകിട്ട് വൈകിട്ട് ഇവിടെ അടുത്ത് ചന്തയുണ്ട് മീനാ ആ മാർക്കറ്റ് പോലെ മീന് ണ്ട് പച്ചക്കറി എല്ലാവിഭവങ്ങളുണ്ട് ആ വെജ് റ്റബിൾസാണെങ്കിലും ഫ്രൂട്ട്സാണെങ്കിലും എല്ലാം എന്ത് നമക്കിഷ്ടള്ളത് പോയി വാങ്ങിക്കാം അപ്പൊ അവടെ ചന്തേല് വെ ത് ആ ആ ങ്ങനെ കൊച്ചുള്ളി ത്രകിലോ ത്രപൈസാ അങ്ങനെക്കെ